കേക്കുന്നുണ്ടോ
ആ കേക്കുന്നണ്ട് കേക്കുന്നുണ്ട്
ആഹ എന്താണ് വിശേഷം
നല്ല വിശേഷം സുഖായിരിക്കുണു
ആഹ്
ഉം മഴയൊക്കെ എങ്ങനെണ്ട് ആ ഉവ്വ് ഉവ്വ് ഇപ്പ ഇതുവരെ ഒരു കുറവെയിരുന്നു ഇപ്പൊ പിന്നെ നന്നായിട്ട് മഴ പെയ്യണ്ട് ഉ ബ്രേക്ഫാസ്റ്റ്ന് ആ് ഇണ്ട് ഇണ്ട് രണ്ട് പേരാ
ആ ആഹ്
ഉം പിള്ളേരൊക്കെ
ആഹ് ആഹ്
ആ രണ്ടാമാത്തള് മൂന്നില്
ആ ആഹ
ഉ ഇന്ന് സ്കൂൾ ഇല്ലല്ലോ
അതെ അല്ലേ ആഹ് വല്ലിയെ കൊഴപ്പല്ല വല്ലിയെ കൊഴപ്പല്ല പിന്നെ കാറ്റ്ണ്ട് മഴയ്ണ്ട്
ആഹ് നല്ല കാറ്റ്ണ്ട് ഇന്നലക്കെ രാത്രി നല്ല കാറ്റേര്ന്നു.
മം ഉം
ഉ അപ്പൊ ഇപ്പൊ ഇത് ഇതുവരെ വലിയ കാലത്തൊക്കെ ചെറുതായിട്ട് അങ്ങനെ പെയ്തിരുന്നു പിന്ന ഒന്നു തോർന്നതെയിരുന്നു ഇപ്പൊ പിന്നെ മഴ പെയ്യണ്ട്
കാപ്പി കുടിച്ചാ
ഇതേ ഇതാ ഞാനിപ്പ കഴിക്കണള്ളു നേരം വൈകി
ആഹ ആഹ ലേറ്റ് ആയി പോയോ
ആഹ അന്ന് നല്ല നേരം വൈകി നല്ല കഴിക്കാൻ നേരം വൈകിന്ന്
ഓ ഓ
എന്താ ഇല്ല പിള്ളേര് സ്കൂള് ഇല്ലാത്ത കാരനേ
ഓ
അവരെ എഴുന്നേക്കാൻ നേരം വൈകി അപ്പൊ അപ്പ അവരെഴുന്നേറ്റിട്ട് കഴിക്കാൻ വിചാരിച്ചതാ
ആഹ ആഹ
അവരെ കൂടെ കഴിക്കാൻ നീരിച്ചപ്പോഴേ അവ ഇപ്പ എഴുന്നേറ്റള്ളോ
ആഹ് ആഹ്
പത്തേ മുക്കാലായി എഴുന്നേക്കുമ്പ
ആഹ് ആഹ്
ഹ്മ്മ് അവര കൂടെ കഴിക്കാ വിളിച്ച് ഹ്മ്മ്, ഹസ്ബൻഡ് കാലത്ത് പോയി അല്ല ആൺപിള്ളാരാ
ആഹ് ആഹ്
ഹ്മ്മ്, പിന്നെന്താ
പിന്നെ വേറെന്തുണ്ട്
എന്തുവാ ഇങ്ങനെ ഉച്ചകത്തെ ജോലികളൊക്കെ കഴിഞ്ഞോ?
ഇല്ല നടന്നോണ്ടിരിക്കുന്നു.
ഹ്മ്മ്, ഹ്മ്മ് കുട്ടിയേലൊക്കെ
ഒരു മോള് മൂന്ന് മാസായിട്ടൊള്ളൂ.
ആഹ് അപ്പ ആഹ് എന്താ പേര് ആഹ് പേര് ആഹ് കൊഴപ്പല്ല പിന്നെന്താ വിശേഷം?
കുഞ്ഞിൻ്റെ പേര് എസ്ലീൻ മറിയം.
ആഹ്
ആഹ്
കുഴപ്പല്ലല്ലോ ഒക്കെ ആയിട്ടിരിക്ക്നല്ലോ കൊഴപ്പൊന്നുല്ലല്ലോ
ആഹ് ഇല്ല.
പിന്നെ എന്താ വേറെ അല്ല ഞാന് അല്ല ഞാനിത് അല്ലാതൊണ്ട് ചെയ്തൊണ്ടിരിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ആഹ് വേണ്ട അവിടെ വെച്ചാ മതി മോനാ
ആഹ് ആഹ്
മഴടെ ഇവിടെ പിന്നെ എന്താ പറയാ മഴ ചെറിയൊരു പ്രശ്നമുണ്ട്. മഴൊക്കെ കണ്ടിന്യൂസായിട്ട് ഇങ്ങനെ പെയ്യുമ്പഴേ വെള്ളത്തിന്റൊക്കെരു ചെറിയ ഒരു പ്രശ് വെള്ളം ഇങ്ങനെ നിക്ക്ണതാ, നന്നായിട്ട് നി ക്ക്ണതല്ല
ആഹ്
എന്നാ ആഹ് അവിടെവിടൊക്കെ ഇവിടെ പാടം ഒക്കെ അടുത്തടുത്തുള്ള കാരണേ
ആഹ്
അപ്പ അപ്പൊ അങ്ങനൊരു ചെറുതായിട്ടൊരു വെള്ളത്തിന്റെ പ്രശ്നം.
ഹ്മ്മ്
നല്ലോണങ്ങനെ കഴിഞ്ഞ മറ്റേ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ നല്ലോം വെള്ളായിരുന്നുട്ടോ മുറ്റം വരെ വെള്ളം വന്ന്. മുറ്റത്തൊക്കെ വെള്ളം അങ്ങനെ ഇണ്ടായിരുന്നു.
ഹ്മ്മ് ഹ്മ്മ്
ഇതിപ്പോ പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസായിട്ട് പെയ്യ്ണ കാരണാ അല്ല
വെള്ളം വീട്ടി വീട്ടില് വെള്ളം കയറൊക്കെ ചെയ്യോ
ഇല്ല അതൊന്നുല്ല അന്നാ മ ആഹ് വെള്ളപ്പൊക്കം വന്നപ്പോ വീട്ടിൽക്ക് കയറിട്ടില്ല മുറ്റത്തൊക്കെ ഫുള്ള്. തിന്ന്ണൊള്ളു ഹ്മ്മ്, അല്ലാതെ അങ്ങനെ വീടിന്റകത്തോട്ട് കേറില്ല. പിന്നെ ഏഹ് കടൽന്റൊക്കെ അടുത്താണോ വീട്
ആഹ്
അപ്പ അത് കാരണം പെട്ടൊന്ന് വെള്ളം ഇവടെ തോടുകളും പാടങ്ങളൊക്കെ ഇള്ളതോണ്ടേ ആഹ് എല്ലായിടത്തും വെള്ളം ഇങ്ങടാ ഒഴുകി വരിക
ആഹ് ആഹ്
അപ്പൊ നമ്മുടെ അവിടെ കൊറച്ച് വെള്ളം കൂടും ഉം അങ്ങനെ അല്ലാതെ അങ്ങനെ വെള്ളം അങ്ങട് - പിന്നെ ഒരു വെയില് ഇപ്പം നല്ല വെയില് വന്നാ ഭയങ്കര വെയിലാണല്ലോ
ആഹ് ആഹ്
ചൂട് അപ്പൊ പിന്നെ പെട്ടെന്ന് വെള്ളം വറ്റി പോകും
ആഹ് ആഹ്
ആഹ് അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വല്ലാതായിട്ട് ഒരു വിഷയം വന്നില്ല പിന്നെ കഴിഞ്ഞ വർഷത്തെ അത്ര മഴയില്ല പെയ്തിട്ടില്ലല്ലോ
അതില്ല
ഇനി ആഹ് ഇനി മഴ പെയ്യാൻ കെടക്കണെ ഉള്ളോ അയ്യോ
ഉം
ഞാറ്റുവേലകളൊക്കെ തൊടങ്ങിയാലപ്പൊ മഴകളാവും ആകെ മഴയാവും അങ്ങനെയാണ് പിന്നെ കാര്യങ്ങള് പിന്നെ എന്താ ഇങ്ങള് എന്താ പറയാ ആഹ് ഇനിപ്പൊ സ്കൂളില് വെ ആഹ് സ്കൂളൊക്കെ- അടുത്ത് ആഹ് നിങ്ങൾക്ക് സ്കൂളിന്റെ വെക്കേഷന്റെ വിഷയൊന്നും ഒണ്ടാവിന്നില്ലല്ലേ ചെറിയാളല്ലേ ചെറുതല്ലായിട്ടൊള്ളു അല്ലേ ഉം ഉം പിന്നെ വേറെന്തൊക്കെയാ ഏഹ് എന്തെങ്കിലും പരിപവാടികളൊക്കെ ഒണ്ടായിന്നോ എന്തെങ്കിലും ചെയ്യ്ണ്ടായിരുന്നോ വർക്ക് ചെയ്യണോ അങ്ങനെന്തെലും ചെയ്യണക്കെണ്ടോ
പഠിക്ക പഠിച്ച പഠിക്കായിരുന്നു പഠിത്തം കഴിഞ്ഞ് അപ്പഴേക്കും ജോലി- വന്നപ്പോഴത്തേക്കും ഞാൻ പ്രെഗ്നെറ് ആയി മോളൊരിച്ചിരി വലുതായിട്ടും ഇനി പോണം
ആഹ് ആഹ് ആഹ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാവുംല്ലേ
ഏഹ്
ഡിഗ്രി കഴിഞ്ഞതാവുംല്ലേ
ആഹ്
ആഹ് വേറെ വേറൊന്നും ആഹ് പിന്നപ്പം ഇല്ല ഞാനിപ്പൊരു ഹോം ട്യൂഷൻ ചെയ്യ്ണ്ട്
ആണോ ആഹ്
ആഹ് ഓഹ് കുട്ടികള് ഒണ്ടെങ്കി വീട്ടില്ണ്ടെങ്കി ട്യൂഷനെടുക്കാ വരും അപ്പൊ പിന്നെന്താ എന്നാ ശരി വിളിക്കാം
ഏഹ്
അന്നാ പിന്നെ ശെരി വിളിക്കാന്ന് പറയാ ഓക്കെന്ന് പറയാ
സമയായിട്ടില്ല പത്ത് മിനിറ്റ് ആയില്ല
സമയായിട്ടില്ല
ഇല്ല
അതെ ആഹ് ആഹ്
ആഹ്
ഏഹ് ആഹ് ഞാൻ പത്ത് മിനിറ്റായിന്ന് വിചാരിച്ചു ഇല്ലല്ലേ എത്ര സമയം ആഹ് ബാലൻസിനി എത്രയുണ്ട് നോക്കിയോ
ഏഹ്
ബാലൻസ് ഇനി എത്ര സമയിണ്ട്ന്ന് നോക്കിയാരുന്നോ ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അയ്യോ ഗംഭീര മഴ യാട്ടോ
ഏഹ്
ഇവിടെ ഗംഭീര മഴ
ആണോ ആഹ്
സൗണ്ട് കേൾക്ക്ണ്ടോ
ഇല്ല കേക്ക്ണില്ല
അയ്യോ അത് നല്ലൊരു മഴ
ആഹ് ഇപ്പൊ എടക്കൊന്ന് കേട്ട് ആഹ്
പെയ്യണ്ട് നല്ല പെയ്യ നല്ല മഴയാ നല്ല രസാ മഴയത്ത് പക്ഷേ ഈ മഴക്കെ കാണുമ്പഴേ ചെർ ചെർപ്പത്തിലേക്ക് ഓർമ്മ വര മഴ കാണുമ്പോ വെള്ളത്തിൽക്ക് എറങ്ങാൻ തോന്നണണ്ട്
വെള്ളത്തിൽക്ക് അതന്നെ ബോട്ടൊക്കെ ബോട്ടൊക്കെ ബോട്ടൊ ഒക്കെണ്ടാക്കിയിട്ട് വെള്ളത്തി ഒഴുക്കി വിട
ആഹ് അതെ ഇവിടെ പി പിള്ളേരുടെ പരിപാടി അതന്നെ ഇപ്പൊ ബോട്ടുണ്ടാക്കും ഇതിന് തൊട്ടപ്പുറത്ത് വെള്ളം നിൽക്കണ കെണർ ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ കൊറച്ച് ഹ് മണ്ണ ഇട്ടിട്ട് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തു വെള്ളം നിൽക്കണ കാരണം അവിടെപ്പം ഉണ്ടാക്കി കളിക്കലൊക്കെ തന്നെ അവരുടെ പരിപാടി
ആഹ് ആഹ് ഇവിടെ പിന്നെ വെള്ളം നിക്കത്തില്ല അതുകൊണ്ട് മഴ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒ വെള്ളണ്ട് പിന്നെ വെള്ളം മഴ പെയ്ന്ന് കഴിയുമ്പഴത്തേക്ക് വെള്ളോം പോകും
ആ ഇവിടെ ഇവിടെ വെള്ളം കൊറച്ച് അവിടെ ഇവിടെക്കെ താഴ്ന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ എങ്ങനാച്ച വീട് നിക്കണ സ്ഥലം കൊറച്ച് ഉയർത്തിയിട്ട വീട് വെക്ക അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ താഴ്ന്നിട്ട് ആണല്ലോ കിടക്ക
ആഹ് ആഹ്
അപ്പം ഈ മഴ പെയ്യുമ്പോ വെള്ളക്കെ അങ്ങോട്ട് പോകും അപ്പൊ അവിടെ വെള്ളത്താവും
ആഹ് ആഹ്
ആഹ് പിന്നെ അവിടൊന്നന്ന് വറ്റിട്ട് വേണം അപ്പൊ അടുത്ത വീടുകള് മാത്രം കുറച്ച് ഉയർന്നിട്ടാ സ്ഥലങ്ങളൊക്കെ കൊറച്ച് താഴ്ന്നിട്ടാ
ആഹ് ആഹ്
ആഹ് അപ്പം വെള്ളം മഴ പെയ്താലും നല്ല വെള്ളണ്ടാവും ഈ വെള്ളത്തിൽ കളി ഇതൊക്കെ നല്ല രസാണ് ഏഹ് ചെലപ്പോക്കെ എനിക്ക് തോന്നുട്ടോ മഴത്തിറങ്ങി നടക്കാനൊക്കെ പിന്നെ ഓ
വീട്ടില് കൃഷിയുണ്ടോ
ഇല്ല കൃഷിയില്ല മഴ ആഹ് അല്ല മഴയത്തങ്ങനെയ മുറ്റത്ത് കൂടങ്ങനെ നടക്കാ ചെറുപ്പത്തിലൊക്കെ നമ്മള് മഴ റ്റ മുറ്റത്ത് കളി ച്ചിരുന്നതൊക്കെ ഓർമ്മ വരും
ആഹ് ആഹ്
ഉം അപ്പോ അങ്ങനെ അവ്വ്വ്വ് പോവാറുണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ കൊറച്ച് മുന്നേ എറണാകുളക്കൊന്ന് കുറച്ച് രണ്ടാഴ്ച ആയിട്ടൊള്ളോ എറണാകുളൊക്കെ ഒന്ന് കറങ്ങി അവിടെ എല്ലാടൊക്കെ ഒന്ന് പോയിട്ട് വന്നു പോവാറുണ്ടോ യാത്ര പോവാറുണ്ടോ അതെയോ ആഹ് ആഹ് ഇപ്പൊ ല ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാ പോയെ
ഏഹ്
അടുത്ത് അടുത്തായിട്ട് എവിടെ പോയത്
ഞാന് പ്രഗ്നന്റ് ആകുന്നേന്റെ തൊട്ട് മുന്നേ പോയിട്ടുള്ളു ഞാ അയ്ന് ശേഷം പിന്നെ പോയിട്ടില്ല ആഹ് അപ്പൊ വാഗ മണ്ണാ ലാസ്റ്റ് പോയെ
ആഹ് ഞാനും കൊറേ ആയിട്ട് ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു വാഗമണ്ണ് പൊ പൊ പോണം പോണംന്ന് വിചാരിച്ചിരിക്കായിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെയ് ചെലപ്പം അത്ര യാത്ര ഒരേ ഇരിപ്പ് ഒരു വണ്ടിൽ ഇരിക്കുമ്പോ ഇവർക്ക് എന്താ ചെയ്യ ഇച്ച് വല്ലാതെ പറ്റില്ല
ആഹ് ആഹ്
എ സി കാറിലിരിക്കുമ്പഴേ ഇവർക്ക് പെട്ടെന്ന് ഛർദ്ദി വരും
ആഹ് ആഹ്
ആഹ് അപ്പൊ ഓ അങ്ങനെ വിചാരി
എനിക്ക് പിന്നെ എ സി യുടെ പ്രശ്നം കൊയപ്പാലത്തൊണ്ട
ആഹ് ഇവിടെ പിള്ളേർക്ക് ഞങ്ങൾക്ക് കൊഴപ്പല്ല
ആഹ് ആഹ്
ആ ടു വീലറും വണ്ടിയുമ്മലൊക്കെ പോണടുത്തൊ ക്ക് പോകും പഇനീപ്പോ എറണാകുളത്ത്ക്ക് പോയതെന്നെ ഞങ്ങള് ട്രെയിൻ എടുത്താ പോയത് കാറിടുത്ത് പോകാൻ പറ്റില്ല ഇവർക്ക് തീരെ പറ്റണില്ല പിള്ളേർക്ക് ഓട്ടോ പറ്റും ഓട്ടോല് പോവാ ബസില് ഇങ്ങനെ തെരക്കുണ്ടാവുമ്പോ ബസ്സില് കേറിയ ഓൽക്ക് ത്ത് വോമിറ്റിംഗ് ടെൻഡൻസി വരും ചർദ്ദിക്കാനും വരും ഒരിത് അതല്ലെങ്കിൽ ട്രെയിനിലും യാത്രവർക്ക് ഇഷ്ടാ യാത്ര പിള്ളേർക്ക് പറ്റും.
ആഹ് ആഹ് ഈ എന്താണ് ചിലവർക്കൊക്കെ. ഇക്ക് ആണെങ്കിൽ വണ്ടിയില് യാത്ര ചെയ്യുമ്പോ ഛർദ്ദിക്കാൻ വരുന്നവരുണ്ടല്ലോ അപ്പൊ അവർക്ക്. ഈ ട്രെയിനിൽ കുഴപ്പമൊന്നും വരെല്ലാ
ആഹ് ഇല്ല ഇല്ല ഇപ്പൊ ട്രെയിൻ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം അല്ലെങ്കിൽ. ട്രെയിനാ ആണ് കമ്പേ ഏ നമുക്ക് പൊതുവേ ട്രെയിനാണ് നല്ല സ ഇത് എന്തേച്ചാ ഏ നമുക്ക് പൈസക്കും ചെലവ് കുറവാ മറ്റത് ആഹ് പെട്രോൾ അടിച്ചിട്ട് പോവാണെങ്കിൽ ഒരുപാട് പൈസ വരില്ലേ ഇതാവകുമ്പോ.
ക്യാഷും ക്യാഷും കൂടുതലാകും അതുല്ല പിന്നെ നമ്മൾ ഇത്രേ യാത്ര ചെയ്ത് കുഴയത്തുല്ല.
അതെ അതെ അതെ ക്ഷീണമല്ല ക്ഷീണിക്കില്ല ക്ഷീണിക്കില്ല.
ആഹ് ക്ഷീണിക്കത്തുല്ല കൈ ഒത്തിരി ക്യാഷും പോകൂല.
അതെ അതെ അതെ അതെ ആഹ് സമയം നമുക്ക് അത് വെച്ച് വേറെന്തെങ്കിലും വാങ്ങിക്കാം ആ പൈസ
അതെ അതെ
അതെ അങ്ങനെണ്ട് അപ്പൊ ഇനിയിപ്പോ ഇതാ സ് ഏ സ്കൂള് പത്ത ഇത് പൂട്ടില്ലേ പത്ത് ദിവസം ഓണത്തിനന് പൂട്ടില്ലേ അവധി വരില്ലേ.
ആഹ് ആഹ്
അപ്പൊ ഇനി എങ്ങോട്ടാങ്കിലൊക്കെ പോണം എന്ന് ഒക്കെ പറഞ്ഞിരിക്കുന്നു ഞങ്ങളൊരു കണ്ണൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ
ആഹ് ആഹ്
അപ്പൊ അവിടെ അമ്പലത്തിൽ പോകണം വേറെ കുറ കുറച്ച് കൂടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ പിന്നെ കുറച്ച് പാർക്കും അതൊക്കെ ഇണ്ട് അപ്പൊ അങ്ങടെ അതൊക്കെ വിചാരിക്കണ്ട് പിന്നെ റീൽസിലൊക്കെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴേ.
ആഹ് ആഹ്
ഇനി സ്കൂള് പൂട്ടീയിട്ട് വേണം അവധിയായിട്ട് വേണം എന്ന് വിചാരിച്ചിരിക്ണണ്ട്.
ആ ശരിയാണെങ്കില്
ആഹ് ആഹ് ശരി ശരി ആ ആ നി പറ ശിട്ടില്ല